സീന
ഹലോ ഹലോ
ഹലോ കേക്കാമേ
ഹലോ കേക്കുന്നില്ല ഒന്ന് ഒച്ചേ പറയൂ ഹലോ ഒന്ന് അച്ചേ പറയേ, ഇച്ചിരി. ആ അപ്പൊ കേക്കാ. എന്താ.. പണി
ആ ഒരു കടെല് ജോലി
എങ്ങനെ?
ഒരു കടെല് ജോലി ചെയ്യുന്നു
ഓ തെരക്കാണോ?
ആഹ കൊഴപ്പല്ല, ഇപ്പൊ, ആളില്ല.
യനെ കൊറച്ച് ഒച്ചെ കൂട്ടി പറയടി ഇച്ചരി സ കേൾക്കുന്നുള്ളൂ കുറച്ചൊന്ന് കൂട്ടാൻ പറ്റോ? ഓക്കെ.. എൻ
തുണിക്കട
ഏ ഏം തുണിക്കട ഇങ്ങനെയുണ്ട്. കച്ചേടൊക്കെ ഇണ്ടോ?
ഏ കച്ചേടം കുറവാണ്
എ തിരക്ക്ണ്ടോ അധികം
ആഹ് അതികല്ല
ഉം അപ്പൊ പിള്ളേര് വരുമ്പോത്തിൻ എത്തൂല്ലല്ലോ
ഇല്ല ഇല്ല
ആ അപ്പൊ പിള്ളേരെ നോക്കാനുണ്ടാ ആൾക്കാര്ണ്ടോ വീട്ടില്
പിള്ളേരെ നോക്കാനാളുണ്ട്
ഏ അപ്പൊ പിള്ളേര് എത്ര പഠിക്കുന്നേരാ?
പത്താം ക്ലാസും എട്ടാം ക്ലാസും
അപ്പൊ പിന്നെ കുഴപ്പല്ല ഒറ്റയ്ക്കായി ഇരുന്നേളുല്ലെ ല്ലോ
ഏം
ഒറ്റക്കാണെങ്കിൽ ഇരുന്നോളു, ല്ലേ?
അല്ല ഉമ്മയും വാപ്പയുണ്ട്
ഏ അപ്പൊ പിന്നെ കുയപ്പല്ല വീട്ടിൽ ആള്ണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസെ നമുക്ക് അധ്വാനിച്ച് എടുക്കാലോ ല്ലേ.
അതെ അതെ
എങ്ങനെയുണ്ട് കടെ പോയി നിൽക്കുന്നതെക്കെ നല്ലതാണോടാ
കണ്ടകുളത്തി ആണ്ട്
ഹലോ ഹലോ... ഹലോ.
ആ പിന്നെ
കേക്കുന്നില്ലാ
ഉം
കേക്കുന്നില്ലേ പറയുന്നത്
ചെറക്കെ വിട്ടു പോകുന്നുണ്ട്
ആ റേഞ്ചെ വല്ല വിഷയം അല്ല ഈ കടയിലു പോയി നിക്കുന്നന്നൊക്കെ നല്ലതാണോ
ആ ആ ആണു
ഏ് വല്ല ബുദ്ധിമുട്ട് അങ്ങനെ യത്തെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുവോ
ഇല്ല അങ്ങനെൊന്നുമില്ല ഫുൾ ഫ്രീഡം ആണെ
ആണോ അല്ല അല്ല അങ്ങനെ എന്തേലും ഉണ്ടെങ്കി എനിക്കും പോയി നിക്കാന്ന് വെച്ചെ ചോദിച്ചതാ
ആ അങ്ങനൊന്നുമല്ല
നല്ലതാണ് കടെപ്പോയി നിക്
ആ ഓരോ ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെ അനുസരിച്ചിരിക്കും
ഉം ഉ അത്യാവശ്യം സാരരി ഒക്കെ കിട്ടോ നമുക്ക് ഉം ചില സ്ഥലത്തോക്കെ സാലറി കൊടുക് ക്കൂല്ല എന്നൊക്കെ പറഞ്ഞു കേക്കാറൊക്കെ ഉണ്ടല്ലോ ഉം ചിലവരെ നല്ലോണ്ണം കൊടുക്കൂല്ല നല്ലതല്ലാ എന്നൊക്കെ പറയുന്ന കേക്കണ്ട് കടയില് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ആ കേക്കാം
തനിക്കൊന്നും കേക്കാൻ പറ്റുന്നില്ല
ഇടയ്ക്കെ കട്ടായി പോന്നു
അല്ല എന്നും എനിക്ക് തിരിച്ചിങ്ങോട്ടൊന്നും കേക്കുന്നില്ല
ആ ഞാൻ പറയുന്നുണ്ട്
ഏ എന്നിട്ടാ റേഞ്ച് വല്ല പ്രശ്നം കട്ടായി പോന്നയാരിക്കും
ആ ആ
ഉ ചായൊക്കെ കുടിച്ചോ ച്ചോ
ചായ കുടിച്ചില്ല കുടിക്കാൻ പോന്നു
ഏ അപ്പറത്തെ കടെ പോയി കുടിക്കണോ ഉ ഉം അപ്പ താ മാത്രേ ഉള്ളോ കടെലെ
അല്ല മൂന്നു പേരുണ്ട്
അല്ല ചിലരെ കടെ പോയി നിക്കുന്നന്നൊക്കെ പോയി നല്ലതല്ലന്നൊക്കെ പറയുന്ന കേക്കുന്നുണ്ടേ
ഇല്ല ഇവിടെ നമുക്ക് കൊഴപ്പമില്ല ഇവിടെ നമുക്ക് കൊഴപ്പമില്ല
ആ ആണേ ചിലരങ്ങനെ പറയുന്ന കേക്കാം ചില കടയിലൊക്കെ നല്ലതല്ല സാലറി കു കുറച്ചേ കിട്ടുള്ളൂ ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറൊക്കെ ഇണ്ട്
ഇല്ല ഇല്ല അതിനൊന്നും കൊഴപ്പമില്ല
നന്നരിക്ക പിന്ന അപ്പൊ അങ്ങനെയാൻ ചോദിച്ചതാ നല്ലതാണല്ലേ അപ്പം കടയിൽ പോയി നിക്കുന്നത്,? ഉം പിന്നെ വേറെന്താ വൈകുന്നേരത്തേ ക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണോ വന്നേ
ഓ
വൈകുന്നേ മിണ്ടാതിരി വൈകുന്നേരത്തെ ഫുഡൊക്കെ ആക്കിട്ടൊക്കെയാണോ വന്നേ
രാവിലെ രാവിലത്തെ ഫുഡ് തന്നെ രാവിലെ ചോറൊക്കെ വെച്ച് പിള്ളേരെക്കെ സ്കൂളിൽ വിട്ട് ആ ചോറ് തന്നെ രാത്രില്ലും കഴിക്കുന്നത്
പിന്നെ ഈ വീട്ടി പോട്ട് പണിയൊക്കെണ്ടാവോ
വീട്ടിൽ പോയിട്ട് പിന്നെ ഫ്രഷാവണം തുണിയൊക്കെ അലക്കണം അങ്ങനേക്കുള്ള ജോലി ഇല്ല ഇല്ല വെട്ടൊ ലൈറ്റുണ്ട് കഴിവുന്നിടുത്ത്
ഏ അപ്പൊ തല്ലി ഇളക്കാനൊന്നും പറ്റില്ലല്ലോടാ
ഇല്ല ഇല്ല
അപ്പൊ താൻ എപ്പളാ പോവുവാ കടേന്ന്
ഞാൻ പത്ത് മണി അല്ല ഒമ്പത് മണി
പത്ത് ഒമ്പത് മണിക്ക് പോട്ട് താൻ എപ്പടാ അലക്കുക
ഓക്ക അരമണിക്കൂറ്മതി നമുക്കിവിടെ നടന്ന പോണ ദൂരേ ഉള്ളൂ ഞങ്ങള് ജംഗ്ഷൽ തന്ന കട
ആണോ
ഉം
ട്ടാന് ആരെങ്കിലും വരോ യാത്രീല്
ആ ബ്രദറുണ്ട് ബ്രദർ ഇവിടെ ഓട്ടോ സ്റ്റാൻഡില് ഓട്ടോ ഓടുന്ന്
ഉം അപ്പൊ തന്നെ കൂട്ടാനൊക്ക അപ്പൊ ഹസ്ബൻന്റോ
ഹസ്ബൻഡ് കച്ചോടാണ്
ഏ ഗൾ
അല്ലല്ല നാട്ടിതന്ന ആ സമയത്തിറങ്ങാൻ പറ്റൂല
ഉം അങ്ങനെ പിന്നെ വേറെന്ത അപ്പൊ ബ്രദ് തന്റെ വീട് ഇന്റെടുത്താ അതോ ഹസ്ബൻന്റെ ബ്രദറാണോ തന്റെ വീട്ടിലുള്ള അപ്പം
ആ എന്റെ വീട്ടിലാ ഞങ്ങളിവിട സെറ്റിലാവാൻ വേണ്ടിയുള്ള പ്ലാനാ
ഏടെ തന്റെ വീട്ടിന്റെവിടെയാ അപ്പൊ ബ്രദറ് കല്യാണം കഴിച്ചില്ല
ഉണ്ട്ണ്ട് കല്യാണം കഴിച്ചതാ
അപ്പൊ തന്റെ വീട്ടിലാണ് പിള്ളേര് നിക്കുന്നത് അപ്പൊ പിന്നെ കൊഴപ്പില്ലല്ലോ അല്ലെ പിന്നെ വേറെ എന്തക്കെ ആ ഇണ്ട് ഒരാളുണ്ട്. മൂന്നര വയസ്സായ ഒരു കൊച്ചുണ്ട്. അതാണ് അത് അങ്ങനവാടി പോകുന്നേയാ ഇപ് യാ ഞാൻ എന്റെ വീട്ടിൽ വന്നോണ്ട് ഇപ്പഅങ്ങനവാടി പോക്കൂല്ല കുറച്ചൂസായിട്ട്.
പിന്നെ അവിടെ പോയിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങനവാടി പോവാൻ. പിന്നെ വീട്ടിപ്പടം ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലേ. അലക്ക് അലക്കം മാത്രം മതില്ലേ.
ആ അതെ അതെ
ആ തന്റെ ഉമ്മേം ഉപ്പേന്റെ അടുത്താണ പിള്ളേർ നൽക്കുന്നേ?
ആ അതെ
പിന്നെ നല്ല തുണിയൊക്കെ ഉണ്ടോ കടയില്?
ആ ഉണ്ട്. ഓരോ മോഡൽ അനുസരിച്ച്
ഏ വല്യ കടയാണോടാ അതോ ചെറുതോ? ഏ എങ്ങനെത്ത പറയനേ വല്യ കടയാന്നോ?
അല്ലല്ല ചെറിയ കടയാ.
ഏ അപ്പൊ കസ്റ്റമറ് കൊറേ വരുവായിരിക്കൂല്ലേ?
ആഹ് ഇഷ്ടംപോലുണ്ട് ചില ദിവസങ്ങളില് ചൊവ്വാഴ്ചയൊക്കെ കസ്റ്റമറ് കുറവാണ്.
ഏഹ് ചില സമയത്ത് കസ്റ്റമറ് അധികവുമ്പോ നിന്ന് തിരിയാനൊന്നും പറ്റണ്ടാവില്ലല്ലോ. ഫുഡൊന്നും കഴിക്കാൻ പറ്റണ്ടാവില്ലല്ലോ. ഫുഡ് അപ്പ വീട്ടിന്ന് കൊണ്ടുവരൊ താൻ?
ആ രാവിലെ ഫുഡ് എല്ലാം കൊണ്ടുവരും.
എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ?
ആ യാത്രയൊക്കെ പോകാറുണ്ടോ?
യാത്ര അങ്ങനെ പോവാറൊന്നുമില്ല എനിക്കങ്ങനെ ത ഇഷ്ടക്കെയാണ് പക്ഷെ അങ്ങനെ പോവാറൊന്നുമില്ല. താൻ പോവാറു
ആഹ് ഞാൻ വെക്കേഷനൊക്കെ പോയേയിരുന്നു.
ഏഹ് വെക്കേഷന് എല്ലാരേം കൂട്ടി
ആഹ് ഫാമിലി ആയിട്ട് പോവും.
ഉം അത് രസായിരിക്കൂല്ലേ. ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോ നല്ല സുഖാലെ. ഉം പിന്നെ കൊഴപ്പൊന്നുമില്ലല്ലോ അടിച്ച് പൊളിച്ചൊ പിള്ളേർക് ലീവ് ഉള്ളപ്പ സമയത്തല്ലെ പോവാറുള്ളൂടാ?
ആഹ് അത്രേ ഉള്ളു.
അല്ല ക്ലാസ് കട്ട് ചെയ്തു പോയ എന്തെങ്കിലും അവര് പറയൂല്ലേ.
ഇല്ല ഇല്ല ക്ലാസ് കട്ട്ചെയ്തൊന്നും പോകില്ല. ഇനിയിപ്പം ഞായറാഴ്ച നമ്മള് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ഞായറാഴ്ച തമിഴ്നാട്
എവിടെ?
തമിഴ്നാട്ടില്.
അപ്പ ഞായറാഴ്ച പൊയിട്ട് അന്നനെ തിരിച്ചുവരോ?
ആഹ് രാവിലെ പോയി വൈകിട്ട് വരാൻ പറ്റുന്നൊരു
ഏഹ് അല്ല അപ്പൊ സ്വന്തം വണ്ടീണ്ട പോവാന് ഉം അപൊ പിന്നെ അതിന് പോയി അങ്ങോട്ട് വരാ അടിച്ച് പൊളിച്ച്
അതെ അതെ
അപ്പൊ ഞായറാഴ്ച രാവിലത്തൊട്ട് കറക്കം അപ്പൊ ഇവിടന്ന് ഉമ്മയും ഉപ്പിയൊക്കെ വരുവോ
എല്ലരും ഉണ്ട് നമുക്ക് അവിടെരു മാരേജ് ഉണ്ട് അങ്ങനെ പോവാ
അങ്ങനെ പോന്നിയാ ഞാൻ വിജാരിച് എല്ലാരും കറങ്ങാൻ പോന്ന
ആഹ് അത് അതുണ്ട് ജസ്റ്റ് ഒന്ന്
തമിഴ്നാട് കണ്ടിട്ടൊക്കെ വരാലോല്ലേ ഉം കസ്റ്റമറ് വന്നൊ
ഹലോ
ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ആ കേക്കാം
ഹലോ
ഹലോ കേക്കാ ഇവിടെ ആള് വരുന്ന അതാ കട്ട് അതാ അത്രയാണ് സൈലന്റ് ആയ
ആഹ് കസ്റ്റമർ കൊറെ പേരുണ്ടോ
ആഹ് അതെ
ഏഹ് കസ്റ്റമർ വന്നാ പിന്നെ നമ്മള് സൈലന്റ് ആയിരിക്കുന്നുല്ലോ അല്ലേ
ആ അതെ വഴക്കു പറയും. ഫോൺ ചെയ്യുന്ന കണ്ടാലേ.
അ പറഞ്ഞിട്ടില്ല താൻ വിളിക്കുന്ന കാര്യന്നും
ഇല്ല ഇല്ല
ആഹ് അങ്ങനെ ഫോണിൽ കളിക്കണ കണ്ട ചീത്ത പറയുവോ
ഉം കാണുമ്പോ നമ്മള് അങ്ങനെ നമുക്ക് സ്വാതന്ത്യമുണ്ട് പിന്നെ നമ്മള് മിസ്സ്യൂസ് ചെയ്യാറില്ല.
നമ്മള അവസ്ഥക്ക് അനുസരിച്ചല്ലേ. കണ്ട അപ്പ ചീത്തി ആക്കിയവല്ലേ
അതെ
ഉം കസ്റ്റമർ അപ്പൊ എത്ര പേര് കൊറെ പേര് വന്നോ ഇന്ന്
ആഹ് ഒത്തിരി പേര് ഒണ്ടായിരുന്നു എന്നന്നെ ഇപ്പം വൈകിട്ട് ഇറങ്ങ ഒരു ആറ മണിയൊക്കെ കഴിഞ്ഞിട്ടരു വസ്തു നോക്ക ആറ് മണി കഴിഞ്ഞിട്ട് കസ്റ്റമർ ഉറക്കമുണ്ട്
എന്നാ ഓക്കേ എടാ പിന്നെ വിളിച്ച